ഹലോ
ഹലോ
ആ ഇപ്പൊ കിട്ടിലോ ശരിയായിന്നോന്നു
ഉം ഇനിയിപ്പ എന്തായി ഫുഡൊക്കെ ആക്കിയോ നോമ്പിനേക് ഉള്ളത്
ഇല്ലല്ല ആക്കിട്ട്ല്ല
ആ ദോശയ്ക്ക് മാവിരിപ്പ്ണ്ടോ
ആണ്ട്ണ്ട്
ആ
ആ മക്കള് വന്ന് കൊറച്ചേരായി മക്കള് വന്നിട്ട്
ഉം ഞങ്ങക്ക് ഇങ്ങോട്ട് വല്ല്യ മഴ പെയ്തു നല്ല മ് ഭയങ്കരായിട്ട് നല്ല മഴ പെയ്ത് മഴയും കൊതുകും രണ്ടും ഒരുമിച്ചാരുന്നു ഉം
കൊതുകേനി മഴ പെയ്യുമ്പോപ്പോ ഇലമലള്ളതൊക്കെ ഒന്ന ചെയ്രുല്ലോ
ആഹ് ഭയങ്കരായിട്ട് ഞങ്ങളെന്നിട്ട് കൊതുക് ബാറ്റും പിടിച്ചു കൊത്കിനെ
ആഹ് അതോണ്ട് - പ്പൊ പനിയും ശർദലും വയറുവേദനൊക്കെ കൂടുതലാണ്
ഉം ഡെങ്കു ഫീവറക്കെണ്ട് പലയിടത്തും ഇവിടെ ഇല്ല ഞാൻ എന്റെ ആയ- ന്റെ പ്രഗ്നൻസിയിൽ എനിക്ക് രണ്ടു മാസം പ്രഗ്നന്റ് ആയ ടൈമില് ഡെങ്കു വന്നതാ അന്നിട്ട് ഭയങ്കരായിട്ട് പ്രശ്നായി പോയി
ഉം
കാരണം പതിനയ്യായിരം ആയിപ്പോയ് കൗണ്ട് ആഹ്
ല്ല ഹൈലണല്ല
ഭയങ്കര പ്രശ്നായിട്ട് ഒമ്പത് യൂണിറ്റ് ബ്ലഡൊക്കെ കയറ്റി പിന്നെ വെച്ച കഴിഞ്ഞാ കൺസീവ് ആയത് കൊണ്ട് കൊച്ചിനെ കിട്ടുവോ ഇല്ല അങ്ങനെയും എനിക്കാണ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ക്സറ ഒന്നും എടുക്കാൻ പറ്റില്ലരുന്നു ആ സമയത്ത് അപ്പന്നിട്ട് ഡോ ക്ടമാർമാർക്കും ഭയങ്കര പേടിയായിരുന്നു ടെൻഷനായിരുന്നു പിന്നൽഹംദുലില്ലാ- കുഴ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല നമ്മള് കുറച്ച് ഇടങ്ങിയറന്നള്ളൂ കൊച്ചി പ്രശ്നൊന്നും ഉണ്ടായില്ല
ആഹ് സമാധാനല്ലേ ആ അത്ര- ക്കെ പിന്നെ എന്തെങ്കിലും സംഭവിക്കാറുമ്പോ നമ്മള് അത് ഫേസ്യ്യണ്ടേ
ഉം ഡെങ്കിപ്പനി ഭയങ്കര ബുദ്ധിമുട്ടാ ഭയങ്കര മേല് വേദനയും തലവേദനയും ഏ വായിക്ക് കയ്പ്പ് നമുക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഏ മ പഞ്ചസാര കഴിച്ചാലും നമുക്ക് കയ്ക്കുആരുന്നു എല്ലാ സാധ അങ്ങനെയാരുന്നു ഭയങ്കര കയ്പ്പ് പു പുളി ഉള്ളതോ പ്പമദ് എന്ത് കഴിച്ചാലും കയ്പ്പായിരുന്നു കഴിക്കാനും പറ്റില്ല
അതന്നെ എല്ലാ ഭക്ഷണം കഴിക്കാന പറ്റൂല്ലല്ലോ
എനിക്ക് ആദ്യത്തെ ടൈമില് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ ഇതിനും ഇല്ലട്ടോ ഇതിനെനിക്ക് അങ്ങനെ പ്രശ്നങ്ങളില്ല ആഹ് ഫുഡിനോടൊരു പിന്നെ ആകെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് ചി- ക്കൻ കറീനോട് മാത്രമേ ഉള്ളൂ ചിക്കൻ- കഴുകാനും ഭയങ്കര പാടാ ആ പിന്നെ അത്
വല്ലപ്പോഴൊക്കെ ചിക്കൻ കറി എനിക്ക്ശ്നമില്ല പക്ഷ ഒരു രണ്ട് ദിവസൊക്കെടുത്ത് അങ്ങനെയൊക്കെ ചിക്കൻ വന്ന് കഴിഞ്ഞാൽഞാൻ പിന്നെകഴിക്ക് ക്കില്ല പിന്നെ കഴുകാൻ ഒട്ടും പറ്റില്ല ചിക്കൻ ബാക്കി എല്ലാ സാധനത്തിനും പ്രശ്ന ഇല്ല പക്ഷെ ചിക്കന്റെ മണം ഭയങ്കര പ്രശ്ന- അപ്പൊ ഞാനോട്ട്ചിക്കൻ കഴുകലല്ല കറിവെക്കലുല്ല പിന്നെ ഒരു - നിർവാഹം ഇല്ലെങ്കിൽ- മാത്രം എന്നുള്ള രീതിയിൽ എന്നാലും വളരെ കുറവ ചി ക്കൻ വെക്കല് ബീഫും കൊഴപ്പില്ല മീനും പ്രശ്നമില്ല കഴ്
അത അപൂർവ്വമാണ് കേ കേൾക്കല അങ്ങനത് ചിക്കനും ബീഫും മീനും പൊതുവേ എനിക്കൊന്നും ഒന്നും പറ്റൂല
ആഹ് എന്റെ കസിന് അങ്ങനെയായിരുന്നു അള്ളാ അത് ഏഴു മാസം വരെ ശർദിച്ചു പടച്ചവനെ ആഹ് മ് എന്റെ പൊന്നേ അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞാ എന്ത് ചെയ്യും
ആഹ് ങ്ങനെ ഭക്ഷണം കഴിക്കാനും പറ്റൂലാ ഭക്ഷണം ഉണ്ടാക്കാനും പറ്റൂല
ആഹ് അതെ അവൾക്ക് പെൺകു കുഞ്ഞാ എന്നിട്ട് ഇപ്പ ഇണ്ടായി കൊഴപ്പമൊന്നും ഇല്ല നല്ലായിട്ട് ഇരിക്കും മൂന്നു മാസമായി ഉണ്ടായിട്ട്
ഉം
ഏ അത് ബെഡ് റെസ്റ്റ് ഉണ്ട് ബെഡ് റെസ്റ്റ്മായിരുന്നു അതിന് ൻ്റെകൂടെ ഛർദ്ദി- എവിടന്ന് എന്താവാനോ ഫുഡൊന്നും കഴിക്കാനും പറ്റില്ല അന്നാ ഭയങ്കര വെശപ്പും ഫുഡ് കഴിക്കുന്നു ശർദ്ദിക്കുന്നു ശർദ്ദിക്കുന്നു ഫുഡ് കഴിക്കുന്നു ഇത് തന്നെയായിരുന്നു പരിപാടി ഇൻ്റെ പൊന്നെ പിന്നെ
ഫുഡ് കഴിച്ച് കിട്ടിയാല് സുഖാണ് പക്ഷേ ഫുഡ് കഴിക്കാതെ ശർദലും കൂടി ആവുമ്പളാണ്
ആഹ്
ഒന്ന് ഒന്നിന്
അയിന് ഭയങ്കര വെശപ്പായിരുന്നു ചക്ക ചക് ചക്ക തിന്നാൻ ഭയങ്കര കൊതിയായിരുന്നു പിന്നെ ചക്ക് ചക്ക സീസൺ ഇപ്പൊ പിന്നെ ചക്ക സീസണ ആല്ലോ മെയിനായിട്ട്
ആഹ് ആഹ്
അവിടെയൊക്കെ ചക്കയൊണ്ട്
ചക്കയൊണ്ട് മാങ്ങണ്ട് മാങ്ങ ഒക്കെപ്പൊ ഫുള്ള് മാങ്ങന്നെയാ
മാങ്ങ തീർന്നില്ലായെ
ഏഹ് മാങ്ങ ഫുള്ളായിട്ട് മാങ്ങേന്നെയല്ലേ
ആഹ് ഞങ്ങടെ ഇവിടുത്തെ മാങ്ങയൊക്കെ തീർന്നു ഇനിപ്പോ കടേന്ന് മേടിച്ചോണ്ട് വരണം കഴിഞ്ഞ ദിവസൊക്കെ മാങ്ങ കടേന്ന് മേടിച്ചിട്ട്
ആഹ് ഏഹ്
ആഹ് ഞങ്ങടെ നാടൻ മാങ്ങകളെല്ലാം തീർന്നു മറ്റേ കാട്ടു മാങ്ങാ ആഹ് അന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാങ്ങല്ലേ ചെറിയ മാങ്ങ ഈ മാമ്പഴ പുളിശേരിയൊക്കെ ഇണ്ടാക്കാൻ നല്ലതായിട്ടുള്ളത് അത് കഴി അത് തീർന്നു എല്ലാ മാങ്ങേ തീർന്നു മൂവാണ്ടൻ മൂവാണ്ടൻ ഒണ്ടായിരുന്നു ആഹ് പിന്നെ പ്രിയൂരി അങ്ങനെയൊക്കെ പറഞ്ഞ് കൊറെ മാങ്ങകൾ ഇണ്ടായിരുന്നു ആഹ് അതൊക് ക്കെ കഴിഞ്ഞു മാങ്ങ മാമ്പഴക്കാലം കഴിഞ്ഞു ചക്ക വന്നു ചക്ക് ചക്ക സീസണും കഴിഞ്ഞു ചക്ക എല്ലാം പഴുത്തു
ആഹ് ചക്ക പിന്നെ ഒരു വിധം ഒക്കെ ഏകദേശൊക്കെ തീർന്നിട്ടുണ്ട് ഇനി കൊറോച്ചൊള്ളു ഒരു ആഹ് കൊറ് ച്ചൊരു മൂന്നാലെണ്ണം അങ്ങനെയൊക്കെ ഇള്ളതൊക്കെ
ആഹ് ഞങ്ങളെടേം ചക്കകളും പഴുത്തു ഇനിയിപ്പം പച്ച ചക്ക കിട്ടുന്നത് വളരെ ചുരുക്കമാവും എല്ലാ ചക്കയും ഭയങ്കരായിട്ട് മൂത്തു പുഴുക്കിന്റെ പാകൊക്കെ കഴിഞ്ഞൊരു ഇതായി ഉം ഇനിയിപ്പം ഇനിയിപ്പ എന്നതാ ഇത്തവണ മഴക്കൊക്കെ മുന്നെ മഴയൊക്കെ പിടിക്കുന്നേക്ക് മുമ്പ് എല്ലാം തീർന്നു എനിക്ക്‌ തോന്നണ് ഈ തവണ മറ്റേ കർക്കിടകവും ഒക്കെ ഭയങ്കര പ്രശ് നത്തിലാവും പഞ്ഞ കർക്ക ക്കടമെന്നു പറയണത് ഇത്തവണ ശരിക്കും ആന്നു പിന്നെ ഞങ്ങക്കിവിടെ ഒരു അടുത്ത വീട്ടിലൊരു പ്ലാവുണ്ട് അതില് പക്ഷെ കർക്കിടകത്തിലയ ആ ചക്ക മൂക്കുള്ളു ആഹ് അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല
പ്പ കൊഴപ്പല്ലാ അതെ ഷെ വെള്ളം എറങ്ങിയിട്ട് ആകെ പണിയാവൂലേ
ഏഹ് അതിന് അത് നറച്ചും ചവണിയാ മൊത്തത് നമ്മക്ക് ക്ക്‌ വെട്ടി ഉരിഞ്ഞെടുക്കാൻ ഇച്ചിരി പാടാ
ഉം ഉം
ആഹ് പക്ഷെ എന്നാ നല്ല ചക്കയാ വറക്കാനും നല്ല ചക്കയാ പുഴുക്കിനും നല്ല ചക്കയാ ആ ഒരു പ്ലാവില് ഇങ്ങനെ ഇണ്ടായി നിപ്പുണ്ട് പക്ഷേ ഇത്തവണ ഇപ്പച്ചിരെ നേരത്തെ അത്ണ്ടായേ അതുകൊണ്ട് ഇനി കർക്ക് ക്കിടകത്തിനൊക്കെ മുന്നേ മൂത്ത് പോവോന്നും അറിയില്ല
ഹ് ഹ്
ബാക്കി എല്ലാം പഴുത്ത് ചാടി, എല്ലാം ഇപ്പൊക്ക് ചക്ക കൊറേ ആയി ൽ ആയിപ്പം എല്ലെയ് മഴ പെയ്തഴിഞ്ഞപ്പം എല്ലാം കൂടി ഒറ്റ് റ്റിടിയ്ക്ക് മൂത്തു.
മൂത്തൂ പിന്നെ മഴയൊക്കെ പെയ്യുമ്പോ പിന്നെ
ആ വെള്ളച്ചൊവയായിരിക്കും ചക്കയ്ക്ക്. പുഴുക്കിന് ചുവ രുചി കൊറയും. അതൊര് നിങ്ങള് പുഴുക്ക്ണ്ട ആഹ് പഴുത്താലും അങ്ങനെ തന്ന്യാ. നിങ്ങള് പുഴുക്ക്‌ണ്ടാക്കുവാണോ അതോ മറ്റേ ഒലത്തുവാണോ ചെയ്യുന്നേ എങ്ങനെയാ?
രണ്ടു പാക്കോ
എല്ലിൻ ചക്കയുണ്ടാക്കോ?
എങ്ങനെ?
എല്ലും ചക്കയുംന്ന് പറഞ്ഞ് എല്ലും കപ്പയും കഴിച്ചിട്ടുണ്ടോ നിങ്ങള്?
ഏഹ് ഏഹ് ആഹ് എല്ലും കപ്പയും ആഹ് ആഹ്.
പ്പ ബിരിയാണി ന്നൊക്കെ പറഞ്ഞ് തട്ടുകടയില് കിട്ടും. നമ്മടെ ഇങ്ങോ ട്ടേയ്ക്കുള്ളൊരു മെയിൻ ഡിഷാ എല്ലും കപ്പയും. അപ്പം അത് നമ്മള് എല്ല് സാധാരണ എല്ലാ കറി വെയ്ക്കുന്ന പോലെ തന്നെ ഏഹ്, എല്ല് വേവിച്ചെട്ക്കും. അന്നിട്ട് കപ്പ പുഴുങ്ങി ഞ്ഞിരണ്ടും കൂടിം മിക്സാക്കും. അതാണ് അത്പോലെ തന്നെ ചക്കയും
ഉം, ഉം.
ചക്ക ഏഹ് ആഹ്.
ആം, നല്ല ടേസ്റ്റാണല്ലോ, ന്നാ എനിയ്ക്ക് കൊറച്ച് ച്ചും കൂടി കപ്പ്യാ ഇഷ്ടം. പിന്നെ ചക്കയും കഴിയ്ക്കും. വടെ ഈ ഇപ്പം കപ്പയ്ക്ക് വെല കൂട്തലാണല്ലോ അപ്പൊ പിന്നെ ച ക്ക വയങ്കര സുലഭമായിട്ട് കിട്ടുന്നോണ്ട് ഇപ്പം പെര്ന്നാൾന് എർച്ചിയെല്ലാം കിട്ടിയത് വെച്ചിട്ട് പഷേ പെരുന്നാൾന് എറച്ചി വെച്ചിട്ട് എല്ലും ചക്കൊക്കെ ണ്ടാക്കീട്ട് എന്നാ പറ്റിയെന്ന് വെച്ച് കയ്ഞ്ഞാ ഈ എറച്ചിയെല്ലാം ചെറിയ ആഹ്, ഉരുക്കളായിര്ന്നേ അപ്പം അന്നേരം ഇതിന് നെയ്യ് കൊറവായിര്ന്ന്. പ്പ അന്നേരം ആ ഒരു നെയ്യ്ണ്ടെങ്കിലാണ് ആ ടേയ്സ്റ്റ് ഉണ്ടാവുള്ളൂ.
ഹ് ഹ്.
ആഹ്, അയ്ച്ചിരി കുറവായിരുന്നു. കൊഴ അപ്പല്ലായിര്ന്നു. നിങ്ങള് മറ്റെ പെര്ന്നാൾന്റെ എർച്ചി ഉണങ്ങി സൂക്ഷിക്കൊക്കെ ചെയ്യോ?
ഏയ് ഏ അതൊക്കപ്പക്കപ്പളെ കഴിയും. അഹ് ഹ, അതൊക്കെ ഇല്ല്യല്ല്യാ. കൊറച്ചെണ്ടാവ്ള്ളു.
ആഹ്, നിങ്ങക്ക് എങ്ങനെ പള്ളീന്നാണോ അതോ വീടുകളീന്നാണോ?
വീട്കൾത് രണ്ടെണ്ണംണ്ടായിനു പള്ളികന്നാ ഉം, പള്ളീന്നൂണ്ടായിന്നു അങ്ങനെ അങ്ങനെള്ള കൊർച്ച് ബീഫണ്ടായി അപ്പൊ പിന്നെ അതേ ഏ തോന ആള്ണ്ട്. അപ്പൊ പിന്നെ കൊറേ ആള്ണ്ട്. ആഹ് ഉം. ആല്ലാര്ക്കും കൂട്യാവുമ്പോ ഓച്ച് കൊർഞ്ഞതായിട്ടെ ണ്ടാവൊള്ളൂ. ഉം.
ആ നമ്മക്ക് പിന്നെ രണ്ട് വീതണ്ട്. നമുക്ക് തറവാട്ട് വീട്ടിലേം ഞങ്ങടേയും കൂടി അങ്ങനെ. അപ്പ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യറച്ചി കിട്ടും. ഉം ഇത്തവണപ്പൊരു പന്ത്രണ്ട് കിലോയോളം എറച്ചി എല്ലു ആയ്ട്ട് പിന്നെ നമ്മള് കാല്ട്ത്ത് കൊണ്ട്ന്ന് അന്ന് കാല്ട്ത്തൊണ്ടൊന്ന് ഒരണ്ണം. അപ്പൊ കാല് പുഴുങ്ങി, കാലിട്ട് കപ്പ പുഴുങ്ങി. അപ്പൊ അത് രണ്ട് തവണ ഇണ്ടാക്കാന്ണ്ടായിര്ന്നു. അതും വയങ്കര ടേയ്സ്റ്റാ നിങ്ങളങ്ങനെക്കെ ണ്ടാക്കോ? ആഹ് ഇത മൊത്തം കാലില്ലേ ഫുൾ കാല് എല്ല് കാല് ആഹ് അത് അങ്ങനെ ഇട്ടിട്ട് അപ്പൊ അതിന്റെ മറ്റേ മജ്ജിയ ക്കെ ണ്ടാവോല്ലോ അതിന് വയങ്കര ടേസ്റ്റ അതിന്റെ കുറെ ആൾക്കാര് ണ്ട് ഇവടെ അതിന്റെ വയങ്ക ഫാൻസ് ണ്ട്
ആഹ് ആഹ് അത്ണ്ടാക്കി ശീലായാൽക്കെ അങ്ങനെക്കെ നല്ലേ തീല് വമ്പ നഷ്ടായിരിക്കും
പിന്നെ ഇതൊക്കെ ഉമ്മിച്ചി മാരെക്കൊണ്ട സധിക്കൊള്ളൂ കാരണം ഇത് വെട്ടി തെരണല്ലോ അവരാണ് ഇതിന്റെ മെയിൻ നമ്മള് സൈഡ് കഴികമാത്രം കാലിന്റെ പരിപാടി ക്കൊന്നും നമ്മള് കൂടൂല പിന്നെ ഉം പിന്നെ എല്ലാ സാധനം നല്ല ടേസ്റ്റാ പിന്നെ നമു ഇക്ക് പ്പം ഇത്തവണ ഇപ്പ നമ്മക്ക് വീതം ണ്ടായിര്ന്നില്ല അല്ലെങ്കി പിന്നെ നമുക്ക് പോട്ടിം കാര്യങ്ങളൊക്കെ എടുത്തൊണ്ട് വരായിരുന്നു
അതും നല്ല ടേസ്റ്റ് ആണല്ലോ അതുംപ്പ പ്പാ വെച്ചാല്
ഞങ്ങള് ഒരു പോട്ടി മേടിക്കും ശരിക്കും ഈ കൊറേച്ച കുറേശ മേടിക്കുമ്പ ഭയങ്കര പൈസ യല്ലേ അപ്പ ഈ നമ്മൾ പങ്ക് കൂടി ഒക്കെ ഇറക്കുമ്പ ഒട്ട് മേടിച്ചു കൊണന്ന് നമ്മള് സ്വന്തം അത് ക്ലീൻ ആക്കും അവരത് ജസ്റ്റ് ആ ചാണൻ പൊട്ടിച്ചു മാത്രേ തരുള്ളൂ
ആഹ്
മ്മള് ക്ലീനാക്കി
ഉം
ഏഹ് അത് ഭയങ്കര കൊറെ പണിണ്ട് പിന്നെ നമ്മള് നമ്മുടെ അടുത്തരു തോടൊക്കെയുണ്ട് അപ്പൊ തോട്ടിൽ കൊണ്ടോയി കഴുകും ആഹ് അന്നേരം നമക്ക് എളുപ്പവായിട്ട് കഴുകി കിട്ടൂലോ നമുക്ക് വല്യ പ്രശ്നം വരില്ല അല്ലെങ്കിത് ഭയങ്കര പാടല്ലേ കഴുകല് ഭയങ്കര തൊല്ലയാ
ആ പക്ഷെ ആ പെട്ടെന്ന് കൊണ്ടന്ന്ക്കാണ്ട് കഴുകി തിന്നക്കാണ്ന്നുണ്ടെങ്കി നല്ല സുഖാണ്
ആ പിന്നെ അത് ശരിക്കും ചൂടുവെള്ളത്തിലൊന്നും ഇടണ്ട നമ്മള് നല്ല ഏ ഇതിലോടു കൂടി ഉണ്ടാക്കണെന്നുണ്ടെങ്കി ആ കൊണ്ടന്ന പടി തന്നെ അത് പെട്ടെന്ന് കഴുകി കഴിഞ്ഞിട്ട് ചുമ്മ വടിച്ചെടുത്ത് കഴിഞ്ഞാ അതിന്റെ കരിന്തൊലി പോരുന്നുണ്ട്
ആ ആ അതെ
ആ എനിക്ക് തോന്നുന്നു ഈ കടകളിന്ന് മേടിക്കുന്നതാണ് ഈ ചൂടുവെള്ളത്തിൽ ഇട്ട് ക്ലീൻ ആക്കേണ്ട ആവശ്യള്ളൂന്ന്
അത് കൊറേ ഓല് വെ ച്ചിട്ടല്ലേ നമുക്ക് തരുന്നത് പിന്നെ ആ അങ്ങനെയൊക്കെ ആയിട്ടാണ് അത് അങ്ങനെ വരുന്നത്
ഉം ഞങ്ങളിപ്പോരു മൂന്ന് ഒരു മൂന്ന് നാല് തവണ മേടിച്ചായിരുന്നു ആ ഇങ്ങനെ പങ്ക് കൂടി മേടിച്ചേന്റെ പോട്ടി മാത്രം എടുത്തൊണ്ട് വന്നത് പക്ഷെ അത് നമുക്ക് ചൂടുവെള്ളത്തിൽ വേണ്ട ഞങ്ങള് ചുമ്മ സ്പൂണ്ടൊക്കെ വെച്ചിട്ട് വടി പ്പതന്നെ അത് നല്ല ക്ലീനായി കിട്ടും നല്ല വളുപ്പ് അപ്പൊ അങ്ങനെ ഞങ്ങള്ണ്ടാക്കും നന്നായിട്ട് കുരുമുളകൊക്കെ ഇട്ട് വരട്ടി സെറ്റാക്കിണ്ടാകും ശരിക്കുപ്പോ മഴക്കാലത്താ കഴിക്കാൻ പ ച്ചൊള്ളൂ അല്ലെങ്കി ചൂട് എടുത്തിട്ട് കിടക്കാൻ പറ്റില്ല
ഈ സമയത്തൊക്കെ കാണാ അയിന് അങ്ങനത്തൊക്കെ
ആ പക്ഷെ ഈ സമയത്ത് ഇപ്പ എങ്ങും കിട്ടുന്നില്ല